എന്തൊക്കെയുണ്ട് വിശേഷം
എന്താ പണി
ഓരോ ജോലി ചെയ്തുകൊണ്ടിരിക്കുക തുടക്കേനു
ആഹ
നിങ്ങടെ ജോലിയൊക്കെ തീർന്നാേ
ജോലിയൊക്കെ തീർന്നു നമ്മൾ ഇപ്പോൾ മഴ നനഞ്ഞു ചെയ്യുന്നുണ്ട് ഇപ്പൊ തുണകളൊക്കെ എടുക്കാണ്
ജലദോഷം പിടിച്ചക്കണേ
ആ
ഉ എന്തെങ്കിലും മര്ന്ന് എന്തെലും ഇണ്ടാവലേ ഇങ്ങ നാടനായിട്ട്
ജൽദോഷത്തിന് ഇങ്ങനെ ഇക്ക ആ ആവി പിടി- പിന്നെ തുളസി കഞ്ഞിക്കൂർക്കലങ്ങനെ ങ്ങക്ക് കഫക്കെട്ടാ ണ്ല്ലേ
ജൽദോശത്തിന്റെ മരുന്ന് കഴിക്കർത് ന്നാ ജ ജൽദോഷം അങ്ങനെ അട്ഞ്ഞിക്കരുതന്നൊക്കെ പറയാറ്ലേ
ആ അലർജിന്റെ മര്ന്ന് ഒരുപാട് കഴിക്കാൻ പാടില്ല
ങ്ങനെ മെഡിക്കൽ സ്റ്റോറിന്ന് വാങ്ങിച്ച് കഴിക്കലാണോ ഗുളിക്കൊക്കെ
ആ ചെൽപ്പോക്കെ അങ്ങനൊക്കെ ചെയ്യു പോകാൻ മടിയായിട്ട്
ആ ആ അത് ഭയങ്കര കേടാണ്
പക്ഷെ കുടിച്ചാ നല്ല- ക്ഷീണാണ് വരാറ്
ആഹ് നല്ല ക്ഷീണം ഉണ്ടാവും അത് നമ്മള് പെട്ടെന്ന് അസു ത്തിന് പെട്ടന്ന് സ്റ്റോപ്പ് ചെയ്യല്ലേ
തലക്കൊക്കെ ഒരു കനാണ്.
ഇക്കാദ്യേ ളിക കുടിക്കാനേ വയ്യാ
അതെ അവിടെ മയ വെ ഉം പെയ്യ്ണ്ടോ?
അ മഴങ്ങനെ ചേർതായിട്ട് പെയ്യ്ണ്
ഇന്നലൊക്കെ നല്ല വെയിലായിരുന്ന്ല്ലേ?
ആഹ് ഇവ്ടെ നല്ല വെയ്ലാ
മഴക്ക നല്ല ചൂടേഞ്ഞി മഴല്ലാത്തൊണ്ട് റയാ
ആഹ് ആഹ് ഇന്നൽത്തെ മഴ കണ്ടിട്ട് ഞങ്ങള് ടൂറ് പോയിക്കെ ന്നെലെ വെയില് കണ്ടിട്ട്
എങ്ങോട്ടാ പോയീഞേ?
ഞങ്ങള് ന്നട്ട് ഊട്ടീക്ക പോയത്.
ഏഹ് തണുപ്പാണോ അവിടെപ്പോ?
വല്യ തണുപ്പൊന്നും എനിക്ക് തോന്നീല. അദ്യൊക്കെ നമ്മ ഒരു ടൈമില് ഈ മഴക്കാലത്ത് പോയിരുന്നു അന്ന് നല്ല തണുപ്പേരുന്നു പക്ഷെ ഇന്ന്പ്പം ഇൻക്ക് അത്രക്ക് തണുപ്പായിട്ടൊന്നും തോന്നിന്നല്ല ഇന്നന്ന പോഴപ്പം
ഇങ്ങള് ഔടെ ഫ്ലവർഷോ കണ്ടോ അഹ് ഇണ്ടായിരുന്നോ
ദോർഷമൊക്കെക കഴിഞ്ഞഞ് തുടങ്ങി
ഊം ഞാൻ ഒരു ഒരു പ്രാവശ്യം പോയിര്ന്നു നല്ല ഭംഗിയാടഹ് കാണാന് ആഹ് കൃതിലും പലേ- തിലുങ്ങനെ ഉണ്ടാക്ക ഇതാക്ക ക്കൊ കാണാന്
പ പ്പൂവൊക്കിങ്ങനെ വാടി തൊടങ്ങിട്ട്ണ്ട്
ആ അപ്പ കൃഷിയൊക്കെ കാണാ ഭംഗിയലെ ഒരേം കൃഷികളൊക്കെ കാണാന് ക്യാര
ആ ഒരുപാട് കൃഷിക നല്ല ഭംഗ്യാ കാണാന്
നല്ല വൃത്തീല് ങ്ങനെ മ എണ്ണൂ
ആ നമുക്കിങ്ങനെ ഒരു പഴമാസ്വദിക്കാനൊക്കെ
അതെ ഇങ്ങള് ഫാമില്യയിക്കാണ്ട അത പോയതാ തോ നിങ്ങള് എല്ലാരും
ആ ഞങ്ങളെല്ലാരും മൊ ഇപ്പെ എല്ലാരും കൂടെ പോയി
ഓ അങ്ങനെ പോണം ഒരുമ്മണ്ടാ ക്കൊള്ളൂ ഈ അമ്മളെ ഇമ്മാനെ ഇപ്പാനി കൊ കൊണ്ടു പോകുമ്പോ അവർക്ക് അവരെ കാലത്തൊന്നും അങ്ങനെ കണ്ടിട്ടേ ണ്ടാവില്ല
ഇണ്ടാവൂല്ല
ഉ
അ
ഓര്ക്ക ഒക്കെ കാണുമ്പോ അത്ഭുതേക്കാരല്ലേ ഉം യാ ഇത്രയും പേര് കൊറേ വളവും തിരിവും അങ്ങനെക്കെല്ലേ
ആ ആ ഈ ചൊരം കേറുമ്പങ്ങനെ നല്ല വള
അതെ യതെ
വളഞ്ഞ് വളഞ്ഞങ്ങനെ പോ വും അമ്മക്ക് പേട്യാ വും ഉം വണ്ടി ലൊക്കെ പോ
അതെ
പിന്നെ കൊർച്ചേരൊക്കട് ഒരു ഒരുസല്ലേ പോയ അന്നന്നെ നിന്നിട്ടൊന്നുല്ല
ആ
അഅ് സ്കൂള് ഇല്ലാ ടൈം ആവുമ്പ ളെ
കൈഞ്ഞോന്നലെ
ഇന്നലെയ ആ ഞങ്ങൾ ചെന്നപ്പോ നല്ലൊരു മഴ പെയത അത് പിങ്ങ കോഓടൊക്കെ ഇറങ്ങി ത്ത്
ആഹ ആഹ് എന്തൊക്കെയ കാഴ്ചകൾ കാ
നമ്മള ഇങ്ങനെ അവിടെ പോയി മൊത്തത്തിൽ ഒന്ന ഇറങ്ങി പോുന്നു
ആഹ
പിന്നെ ഈ മസന് കുടി വയിയ പോയത് അപ്പൊ മൃഗങ്ങളെെ ക്കെ
കണ്ടോ മക്കൾക്കൊക്കെ തല വരുന്നത് ആനനെ ആനകളൊക്കെ വേണിയോ
ടൈപ്പിംഗ പിന്നെ മ റ്റെ മാൻകൂട്ടണ്ടല്ലോ മാനികള് കൂട്ടം കൂട്ടമായിട്ട് ഇങ്ങനെ ഓടി പോകുന്നുണ്ട്
കണ്ടപ്പോ അത്ഭുതപ്പെട്ട്
ആ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമായി പിന്നെ യ് കുരങ്ങില്ലാ വേറെ ഐറ്റം കുരങ്ങ് ഉം മുഖേക്കേ വേറെ രുപ അങ്ങനെ ഒര് കൊടരങ് നല്ല ഭംഗിയുണ്ടാര്ന്ന് കാണാൻ നമുക്കിങ്ങനെ ര കാണാത്തവരക്ക് നേരിട്ട് കാണാത്തവർക്ക് കാണുമ്പോ നല്ല രെസാണല്ലോ ഉം മോച്ച് മോള് ഒറങ്ങിയോ
മോളോറങ്ങി ണന്ന്ക്ക്ണ് മോനെണ്ട്
മോന് അംഗാവാടിലൊന്നും പോവണില്ല
പോയിട്ട് ഈ ചെറിയ മോള് മോളാ ആയോണ്ടേ കൊണ്ടാക്കാൻ ഭയങ്കരാ ബുദ്ധിമെട്ടായോണ്ടേ പറഞ്ഞ് പറഞ്ഞ് വിട്ന്ന് പിന്നെ ഞാന് എ ബി സി ഡി ഒന്നേ രണ്ടൊ
പഠിപ്പിക്കന്നെണ്ട് പോകാൻ മടിയുള്ളാ ആളാണോ
ആ മടിന്നെയാണ് ഉം പോണില്ല, പോണില്ല പറ
ഉം ഉം പോയി ശീലയാല് ഉം യെ
ച്ചാ ആഹാരൊക്കെയാണ് പറയണേ കേൾക്കാ ഉം അംഗനവാടിയില് ഓക്കെ നല്ലാ പോഷകാഹാരമാണോ
ആ നല്ലാ നമ്മ പഴയാ പോലെയെന്നുംല്ലാ ഇപ്പം എന്താ രാവിലെ പതിനൊന്ന് മണിയാവുമ്പോം മോൾക്ക് എന്തെങ്കിലും ഒന്ന് കൊട
നോക്കും
ഈ യെ ദോശയോ ഇ ഡ്‌ഢലിയോ അങ്ങനെ എ- ഇതും ഒരു രാവിലെന്നാ ചായക്കൊള്ള ഒര് ഭക്ഷണായിട്ട് ഒര് പതിനൊന്ന് മണിക്ക് കൊടുക്കും പിന്നെ പന്ത്രണ്ട് ഒരു മണി ഒരു മണിയൊക്കെ ആവും അപ്പോൾ ചോറും കൊടുക്കും ആ ചോറും കൊടുത്തിട്ട് ഉറങ്ങും. പിന്നെ കുട്ടികൾ ഒക്കെ ഉറങ്ങുല്ല പിന്നെ ഉറങ്ങലാണല്ലോ അങ്ങനെ ഉറങ്ങി എണീറ്റു ട്ട് പിന്നെ എന്തെങ്കിലും ഒന്ന് അങ്ങനെ അവിൽ നനച്ചിതോ അല്ലെങ്കിൽ ഉം പായസ ഗോതമ്പ് പിന്നെ പായസം അങ്ങനെ എന്തെങ്കിലും കൊന്ന് എറിഞ്ഞ് അറിഞ്ഞിട്ട് കൊടുക്കും
എ
ബിരിയാണി
ആഹ് അങ്ങനെ ആയി ചില ദിവസം ബിരിയാണി അങ്ങനെയൊക്കെ ഇണ്ട്. പിന്നെ മുട്ടിം പാലും ഇണ്ടാവും പഴേ പോല്യെന്നല്ല ഇപ്പൊ അംഗനവാടിക്ക് പറഞ്ഞയച്ചാല് ആ മക്കൾ നമ്മളെ വീട്ടിന്ന് ന്നൊന്നും നമ്മൾ എങ്ങനെ കൊടുത്താലും ഓക്ക് കഴിക്കാ മട്യാണല്ലോ
ആഹ് മടിയാണ് ഇഞ്ഞ്പ്പ എങ്ങനെയെങ്കിലും ഒന്ന് ക്ഷു ആവണന്ന്ണ്ടെങ്കില് ഓൽക്ക് ഫോണും ഒക്കെ വാണ്ടിയരും
ഈ മിണ്ടാത്ത കുട്ടിയളൊക്കെ ഉണ്ടാവല്ലോ വേറെ കുട്ടികൾ കണ്ടാ മിണ്ടാത്ത അങ്ങൻത്തെ കുട്ടിയള് കുട്ടികൾ ആവുമ്പോ അത്
ഉം ഹസ്ബൻഡന് ജോലി ഉണ്ടെന്ന്
ഇന്ന് ലീവാ
ആഹ് ചോറ് കറിയൊക്കെയാ? എന്താണ് കറിന്തണ്
കുമ്പള
ആഹ്
ക്യാബേജ് ഉപ്പേരി ന്നലേ ചോറണ്ടാക്കീനോ താത്തു വീട്ടിനാത്ത്
ആഹ് താത്ത എന്ന് പറയുമ്പോ നത്തൂനാണോ
അത് ഞാ അവരെ കല്യാണം അപ്പോ അത്- പൂരമുട്ട് വരിയപ്പോ
ആ ഇപ്പ നല്ല ഭക്ഷണം എപ്പഴും ഉണ്ടാക്കും വീട്ടിലാവൂലേ
അവർക്ക് എന്തോ എംപ്ലോയ്മെന്റ് - ഇല്ല കൊണ്ടാക്കി
അ പേടിയുണ്ടോ
അലോ
ഹലോ കേ
ആഹ് പെയ്യും
ഹലോ
അതെ പറയൂ
ആഹ് ഇവിടെ നല്ല മഴയാണ് അത് കേൾക്കുന്നോ ഞങ്ങൾ പറയുന്നത്?
ഇവടെ മ നിങ്ങക്കെത്ര മക്കളാ?
ഇവിടെ മൂന്നാളാണ്. അല്ല മൂന്നാളാണ്.
ആഹ് ഒരാള് ബാലവാടി പോയേക്കൂലേ?
ആഹ് ചെറിയ മോന് അങ്കണവാടി പോയ് മൂ ത്തത് രണ്ടാളും വള്ളുമുട്ടെ
ആഹ്
ഇപ്പൊ അവരു വെ രുന്നത് വരേ നമ്മള് ചെയ്യാറുള്ളു.
ആ ഒരു മന്ത്
വരുമ്പോ എന്തെങ്കിലുംയൊക്കെ സ്നാക്ക് ആയിട്ട് എന്തേലുംയൊക്കെ ഇണ്ടാക്കാറുണ്ട്
ആഹ്
അങ്ങനെയൊക്കെ വേണല്ലോ ഇപ്പൊ മക്കക്ക്
ഇന്ന് രാവിലെ കൊ കൊടുക്കുവ അത് ടേസ്റ്റ് - നല്ലതല്ലേ
വൈകുന്നേരം എന്തൊണ്ടക്കല്
അങ്ങനെയൊന്നുയില്ല ഞങ്ങള് വേറ ഇങ്ങനെ വാങ്ങലാണ് ബിസ്ക്കറ്റ് അങ്ങനെ എന്തെലും ഒക്കെ ഓക്കെ ബ്രെഡോ ജാമോ
ചോറ് ഉണ്ട് ഇങ്ങനെ തിന്നുവോ അതെ
ണ്ടാക്കണെങ്കിൽഴ